ആഹ് കേക്കാം കേക്കാം പറ
ആ ആാ ഫുഡ ആ ഫുഡ വഴിച്ചു ഫുഡ് ഴിച്ചു
എന്തുവയിരുന്നു ആ ഫോട്ടോ അഴച്ചു ഫോട്ടോ അഴച്ചു
ഫുഡ് ഇവിടൊ ഇന്ന് അപ്പ അന്ന് ഇതായിരുന്നു എന്ത അപ്പവും മുട്ടക്കറിയും
അതതതെ
ആഹഹ ചോറ്യ്ക്കാൻ അങ്ങനെ ഇത് വന്നില്ലോ അപ്പൊ രാവിലത്തെ ഫുഡ് ഉണ്ടായിരുന്നു അതാ ക്കെ കഴിിച്ചു
ആ ഞാൻ ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ മന് അയച്ചിട്ട് വന്ന
ആഹ എവിടെ അവിടെ മന്തി ഇതൊക്കെുണ്ട്
ആ മന്തിക്കടയുണ്ട്വിടെ അടുത്ത അപ്പൾ നമ്മൾ മന്തി അയച്ചിട്ട് തന്നാൽതി സൺഡേ അല്ലേ ഇപ്പം പിന്നെ സൺഡേയല്ലേ പറ്റു ആ അവിടെ ഒരുപാട് വണ്ടി പതിക്കടക്കുണ്ട് ഞ ഇടക്കിടക്ക്
ആഹ് ആാ റ ഏതാണ് ഏതൊ ഒഴിച്ച
ഞങ്ങള് ഹണിച്ചിട്ട ആായിരുന്നു അച്ചം
ഓ റേറ്റ് ഒക്കെയാ
റേറ്റ് അണിച്ചിട്ട ക്വാർട്ടർായിട്ട് എടുക്കുവ ടു നയൻറ്ററി സംതിങ് ആവും ഫുള് എടുക്കുന്ന ഒരാൾക്ക് ആ ഇരുന്നൂറ്റി തൊണ്ണൂറാവും പക്ഷെ ഫുള്ള് ഒരെണ് എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പതാകത്തേ ഉള്ളൂ
ആ എന്താ വലയവിളയാ
ആഹ വലിയ കട അൽറാസിന്ന് പറഞ്ഞ അൽറാസിന്ന് റഞ്ഞ കടയാ
ആൾ ആൾക്കാരൊക്കെ ഉണ്ടില്ല ഓ അതാ ഞങ്ങളുടെ ഇവിടെ അത്ര റേറ്റ് ഒന്നുമ ഇല്ല ഹണി ചെലിക്ക
ആ ആള് കുറഞ്ഞാണേൽ റേറ്റ് കുറവായിരിക്കും
ആ അതെ അതെ അതെ നിങ്ങള് ആ ഞങ്ങ അവിടെ അത്ര ആളില്ല നോർമല എന്നാലും കൊഴപ്പല്ല അത് ഈയിടയ്ക്ക് തുടങ്ങിയ കളയ അതിറെ ചിലപ്പോായിയിരിക്കും ഇത്രേ ഞങ്ങള്ൾ അനിച്ചില്ലേ അത കൂടെ കഴിച്ച അപ്പം ഇത്ര റേറ്റ് വന്നിട്ടില്ല വേറെ വേറെ വേറെ കടയിലൊക്കെയോ
വേറൊരു കടയുണ്ടണ്ട് അവിടെ ഈ ബ്ലാക്ക് പെപ്പർ എന്ന് പറഞ്ഞ കട ഇപ്പ തുടങ്ങിയായിുന്നരുന്നു അടൂര് അവിടെ ഇന്നലെ ആണ്ടുപോയത് ആ അവിടെ ഏതാ മോൾട്ടൻഡ് ചീസ് അോ ഫ്ലവട്രൈത അതാണ് അടിപൊളിഫ്ലവറ ആ അത് ഇരുന്നൂറ്റി ആഹ പുതിയ കട അതൊ ഒരാഴ്ച ആയിട്ട് തുടങ്ങിയിട്ടത്
ആഹ അല്ല ഫ്ലേവറ് ഫ്ലേവർ ഞാ അങ്ങനെ കേട്ടിട്ടില്ലോ
ആ മോട്ടൺ റെഡ് ചി്സ്ല്ലേ ആ അടിപൊടി ഫ്ലവറ ആ പുതിയ ഫ്ലവർ ഞാന് വന്നിട്ട്ട്രൈ ചെയ്യാൻ പോയതാണ്
ആ ആ അത് എല്ലാം കടയിലും കാണോ അതോ
ഇല്ല ഞാ ആദ്യമായിട്ടാ കാണ് ന്നെ ഫലവറപ്പ് അങ്ങന ട്ര ചെയ്യൻ പോയരുന്നു
ആ അത് പുതിയതായിട്ട് വരുന്ന അതോ
പുതിയട്ടോ അവിടുത്തൊ ഒരു പ്രീമിയം ഫ്ലേവർ ആായി ബ്ലാക്ക് പെപ്പർന്ന് പറഞ്ഞാ കടയല്ലേ അവരു ഉണ്ടാക്കൻ എിക്കാ അറിയില്ല പക്ഷേ അവിടുത്തെ ഒരുരു പ്രിയം സാധനം എടുത്ത ഏറ്റവും കൂടുിയ സാധനം എടുത്താണ്
ആ് ഞങ്ങള ഇവിടെന്ന അങ്ങനെ അത് കേട്ടിട്ടില്ല ചിലപ്പോ അത് നനി അവിടെ ഉണ്ടാക്കലെങ്കിൽ അത് ന ഫേമസ് ആയിട്ട് ഇങ്ങോട്ടൊക്കെ വന്നാലോ അത് നേരത്തെ ഉണ്ടെങ്കിലേ ആഹ ആഹ് അതെതെ
അവിടെ ഈ കൊറയുംാർപ്പിക്കുന്നൊക്കെഞ്ഞ ഫലേവേ് ഉണ്ടോ റോൻ് അവിടെ
ആ ഞങ്ങള അവിടെ ഇതുണ്ട് മറ്റേ ബാർബിക്ക ഉണ്ട് പക്ഷെ ബാർബിക്ക് കഴിച്ചിട്ടില്ലേ ഇത് വരാ പ്രയ അത് മറ്റേ എന്തോ എലി ഒക്കെ യൊക്കെയാണോ അത് അങ്ങനയായേ
ആഹ് വർമക്ക് ശരിയാ
ആഹ് എരി എരി കുറച്ച് എനിക്ക് ഞാൻ അങ്ങനെ എരി ക കഴിക്കാറില്ല
ഹണിയൊക്കെ ഹണിയൊക്കെ കാണും പക്ഷെ കുറേ ബാർവിക്കോ സോയ് സോസ സോയ് സോസ് സെസ്മി സീഡ്സ് പിന്നെ മറ്റേ സ്പ്രിംഗ ഒനിയൻ ഇല്ലേ ആ ഉളളി അല്ല റെഡ് ചില്ലി യാ റെഡ് ചില്ലി കൊറിയൻ ബാർബക്ക്യുന് വേറെ ഫ്ലേവറ ഹച്ചി യെല്ല റെഡ് കളറ കൊറിയൻ ബാർബിക്ക്യു ചിക്കൻ മന്തി
അതന്തചീസാ
അല്ല അല്ല ചീസ് അല്ല അത് ഈ ചിക്കൻ ബർബിക് ന്നെ പക്ഷേ എല്ലാം ഈ ഫ്ലേവർ വേറെ ആയിരിക്കും സോയ് സോസ് ഇല്ലേ
ആഹ സോയാ സോസ് ആ സോയാ സോസ് മറ്റെ ഇതല്ലേ മറ്റേ എരിയള്ളല്ല മറ്റെ ചുമന്ന് അതിന് പെപ്പറൊക്കെ ഉള്ള ആഹ മറ്റേ ബ്ലാക്ക് ബ്ലാക്ക് അല്ലേ ബ്ലാക്ക് ഓ ഓ അറിയ അറിയ ആ അത് സോയാ സോസും എനിക്ക് എനിക്ക്ങ്ങനെ ഇഷ്ടള്ളത കൊറച്ച് ഇതാ ഞാൻ കഴിക്കത്തില്ല ഓ അത് ഞങ്ങടെ ഇവിടെ ഒന്നുമല്ല മറ്റേ കൊറിയ അങ്ങനത്തെ ഒന്നുംല്ല എല്ലാം എല്ലാ സ്ഥലത്തുള്ള മറ്റേ അൽഫാമ് സാധാ ആണി ചില്ലി ബാർബിക്ക്യു അങ്ങനത്തെ ഇതൊക്കെയ ഉള്ളു എന്താന്നറിയത്തില്ല ഇപ്പൊ പുതിയ
അതാ കൂടുതലിഷ്ടം
ആഹ ആഹ് അങ്ങനെ ചോദിച്ചാ പണ്ട് ബിരിയാണിയായിരുന്നു ആ പിന്നെ മന്തി കഴിച്ചു തുടങ്ങിയപ്പോ മന്തി മന്തിആയി
ആ പക്ഷെ എനക്ക്ച്ചൂടെ ബിരിയാണിയോട ഇഷ്ട കാരണം നല്ല ബിരിയാണിയ ആണെങ്കിൽ ബിരിയാണിയടേസ്റ്റ്
ആഹ്
ഫ്ലേവറൊക്കെ വെച്ച് നോക്കുമ്പോഴേ നല്ലൊരു ബിരിയാണി എപ്പോഴും ആ
ആഹ ഞമ്മുടെ ഇവിടെ ആഞക്ക് ബിരിയാണി ഇഷടം പിന്നെ ഓരോ കടയിലും ഓരോ അങ്ങനെ പക്ഷെ മന്തി കഴിച്ചു തുടങ്ങിയപ്പോഴേ
ആഹ
ആ റൈസ് നല്ല ചില കട നല്ല അടിപൊളിയണ് ഇപ്പൊ പുതിയ കടെ അവിടെ നല്ല റൈസാ
ആഹ് അതക്കെ ശരിയ
ആഹ അപ്പൊ അപ്പൊ അപ്പൊ ഒരു ഇതുണ്ട് എന്നാലും ബിരിയാണി ഇഷ്ടമല്ലന്നല്ല ഇഷ്ട കുഴപ്പിമില്ല ആഹ ഫിഷ് ബിരിയാണിയോ ഏ അതും ഫിഷ് ബിരിയാണിയോ ഫിഷ് ഏയ് ഫിഷ് ബിരിയാണി ഒന്നും കേട്ടിട്ടില്ല ഫിഷ്
തന്ന ഒരു കടയുണ്ട് ഫിഷ് ബിരിയാണികിട്ടുന്ന അൽസാജ ആ പേര് ഞാൻ മറന്നു പോയി പക്ഷേ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ കൊല്ല റെയിൽവേ സ്റ്റേഷൻ
കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആഹ അറിയ
ആ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ എക്സിറ്റ് ഉണ്ട് ബാക്കില് ബാക്കില് ആ അപ്പൊ ബാക്കില അവിടെ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ ഈ പ്രൈവറ്റ് ബസ് സ്റ്റൻഡ് ഒക്കെ ഉള്ളാ
ആഹഹാ
ആ റോഡിൽ തന്നെയാ വല്യ കടയാ പേര് ഞാൻ മറന്നു പോയി ആ
പേര് അവിടെ കിട്ടും അല്ല അത് എന്താ നോ നോർമൽ റെസ്റ്റോറന്റ് അതോ വല്യ
ആക്ച്വലി അവർക്ക് രണ്ട് റെസ്റ്റോറൻറ് ഉണ്ട്. ഈ വലിയ റെസ്റ്റോറൻറ് ഉണ്ട്. പിന്നെ റെസ്റ്റോറന്റ് ഉണ്ട് ചെറിയൊരു ദാബ സെറ്റപ്പും ഉണ്ട്. രണ്ടിലും കിട്ടും ദാബ ദാബ. ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ് സ്റ്റൈലേ ആ അവിടെ ആഹ് കൊല്ലത്ത് ഒരു ദാബ സ്റ്റൈല് റെസ്റ്റോറന്റ് ടൈപ്പ് സെറ്റപ്പ് ഉണ്ട്. അവിടെ ആ അവിടെ കെട്ടും അവിടെ ഈ സാനുണ്ട്. റേറ്റ് എനിക്ക്ത് ടു നയൻറ്റി സംതിംഗ് ആയിരുന്നു. ബിരിയാണി ഒരു പോർഷൻ വരുന്നത്. ശാടി പൊളിയായി
ക്ക്യാണെങ്കി ആറ് ആഹ് ആഹ് കൊള്ള അല്ലേ ഓഹ് നെയ്മീനാണോ. അതാ അത്രേ റേറ്റ്. ആഹ് ആഹ്
അടിപൊളിയ ഇന്റെ ഫ്ലേവറൊക്കെ നല്ല അടിപൊളി ആ പിന്നെ. അടിപൊളി സാന ഫ്ലേവറും എല്ലാം അടിപൊളിയാ. ഇല്ല ഇല്ല മുള്ള് ഒന്നും വര
ആഹ് ഫിഷ് മന്ത്യൊ അങ്ങനെ എന്തെക്കൊ കേട്ടിട്ടുണ്ട്. ലൊക്കെ കാണ്വാര്ന്ന്.
ആഹ് ഫിഷ് മന്തി ഉണ്ട്. ഇല്ല ഇല്ല അത് ഞാൻ കഴിച്ചിട്ടില്ല. ഫിഷ് മന്തി ഹവ്വാക്ക്യ സാധാരണ വരുന്നത്. കണ്ടണ്ട് ഫ്രസ് ഹമൂർ എന്നൊക്കെ പറയുന ഫിഷ് ഒരു മീനൂണ്ട്.
ആഹ് ആഹ് എവിടെ ഉള്ളത്. നമ്മക്ക് കേരളത്തി കിട്ടും.
ആ കേരളത്തിക്കെല്ലത് വളത്തിനെക്ക കിട്ടൊള്ളൂ
ആഹ് ചെല അല ചെല ഫിഷ് നമ്മടെ കേരളത്തി കിട്ടത്തില്ല അത്. ചെലപ്പോ തമിഴ്നാട്ടിലൊക്കെ കൊണ്ടുവരുന്നൊക്കെ ഇതൊക്കെയുണ്ട്. നമ്മുടെ ഇവിടെ ഇത്. ഇപം മറ്റേ ഇപ്പ അതല്ല കൊഴപ്പം ഫിഷ് ഇപ്പം അങ്ങനെ പോത്തില്ലല്ലോ ട്രോളി.
അപ്പൊ ആ ട്രോളിംഗ് ആയിട്ട് മീൻ കിട്ടത്തില്ല. ആ അവിടെ ഒക്കെ മീൻ കിട്ടാറുണ്ടാ ഇപ്പോ ന്റെ ആവിടൊക്ക?
ഇവടെ ആ മീൻ എടക്ക് വെരും. മറ്റേ ചാളൊക്കെ വരും. പിന്നെ ചാള ചാള വെരും. പക്ഷെ ചാള അങ്ങോട്ട് എനിക്ക് വല്യ ഇതൊന്നു ഇല്ല. ആഹ് ച പിന്നെ ചൂരൊക്കെ വെരും. അ ഞാൻ ചോയ്ച്ച ആരുന്നു. ഇപ്പ ട്രോളി ഒക്കെ നടകു ഇപ്പോ മീനൊക്കെ എവുട്ന്നാ ചോ യ്ച്ചെപ്പം അവര് പറഞ്ഞ് മറ്റേ ഇവടെ മീനൊക്കെ കിട്ടാതിരിക്കുമ്പോ ഞങ്ങൾ അവിടെ രാവിലെ ഇവടെ പോകുന്നത്. തമിഴ്നാട്ടീ അപ്പൊ അവടെ ആ ആ അവിടുന്ന് കൊണ്ടുവരും അപ്പം.
ആഹ്
അപ്പൊ അവിടെ അവിടെ ഇപ്പ മീൻ കിട്ടത്തില്ലെങ്കി അവര് കേരളത്തിന്ന് കൊണ്ടുവരും. ചൊമന്ന മീനൊക്കെ. ചൊമന്ന മീനില്ലേ?
ആ ചൊമ്മന്നതേ
ആഹ് അതാന്നോ ആഹ് അതൊക്കെ കൂടുതലും തമിഴ്നാട്ടിന്ന കൊണ്ടുവരുന്നന്ന് പറയുന്ന കേട്ടായിരുന്നു. ഇവടെ അങ്ങനെക്കേ ആഹ് അങ്ങനെ അവര് പറഞ്ഞ
കേട്ടതാണ്. നെതോല്ലി ഇല്ലെ അതെക്കെ ഒള്ളു ഇവടെ കിട്ടുന്ന ഇപ്പ ട്രോളു ങ്ങായപ്പം
ക്കെ ആഹ് ന്നെത്തോലി ഉണ്ട് ഇപ്പഴും ഒണക്ക മീനൊക്കെ നല്ല റേറ്റ് ആയിപ്പോ ആഹ്. ആഹ് അവിടെ കയ് അവിടെ ഇല്ല അവിടെ വരത്തില്ല.
ഇല്ല ഇല്ല ഇവിടെ ഒണക്ക മീൻ വരത്തില്ല. കടയിലെക്കെ ഇരീകുനത് കണ്ടിട്ടുണ്ട്.
ആഹ് കടേല് ആഹ് കടേന്ന് ആഹ് കടേ ഞാന് മേടിക്കുന്ന. ആഹ് ചോയ്ച്ചെപ്പോ അങ്ങനെ പറഞ്ഞെ. ഒണക്ക മീൻ കൊഴപ്പൊല്ലന്നൊക്കെ.
ആഹ് ഇപ്പക്ക് മീൻ കിട്ടാതാവുമ്പോ ഒണക്ക മീന്റെ റേറ്റ് അങ്ങ് കൂടും. ഇപ്പ മീൻ കിട്ടാത്താവുമ്പരേ റേറ്റ് കൂടും. പിന്നെ സ്കൂളിലും വരുന്നെന്ന് വെച്ച ഈ വളത്തു മീൻനൊക്കെല്ലെ വളത്ത് മീനൊക്കെ.
ഓഹ് മറ്റേതോ മറ്റേ മെച്ചിയും മുഷ്യക്കെ അല്ലേ?
കാട്ടില ആ മുഷി മാത്രല്ല മുഷി അധികം വരത്തില്ല കണ്ടിട്ടില്ല കാട്ടില ഒക്കെ വരും
എവിടെ ആ എവിടാ
അഹ്, അല്ല കാട്ട്ല ലോഹു എന്നൊക്കെ പറയുന്ന..
അതല്ല എവിടെ അതെവിടെ കിട്ടുന്ന കൊണ്ടുവെരോ..
ആ കൊണ്ട് വെരും. അത് എന്നിട ഈ ചെമ്മീനൊക്കെ വൽത് വരും. വളർത്ത് പെമ്മീനെ. ആഹ്.
ആഹ് ആഹ് ആഹ്.
കളറ് വ്യത്യാവിഷ്യാണ് പഷേ ഈ വളത്ത് ജമ്മീനെ..
ആഹ ആ എനിക്കങ്ങനെ മീ മീന് പൊരിചെയ്ന്റതൊന്നുല്ല. ആ..
അണല്ലേയ് പ്പൊ ട്രാലൊക്കെ ചെയ്യാറുണ്ടോ..
ട്രാവലും ആ. ട്രാവലങ്ങനെ.. കൊഴപ്പോല്ല്യ ഇടക്ക് ഞാനിപ്പ കഴിഞ്ഞ ഇപ്പൊ.. കഴിഞ്ഞവട്ടം ഞാൻ ഇവിടെയക്കെ പോയിര്ന്നു അവിടെ മറ്റേ മഹാരാഷ്ട്രയൊക്കെ പോയായിര്ന്നു.. പിന്നെ അടുത്ത വട്ടം ആഹ അടു അത് മറ്റേ ഇത് പാക്കേജ് എടുത്ത് പോയാ.. ആഹ ആഹ അവടെ ചുമ്മാ ചുമ്മാവന്ന്.. പാക്കേജ് അയ്യായിരാ അയ്യായിരത്തിന്റെകത്ത് പിന്നെ അല്ലാതെ ഫുഡും ഇതൊക്കെ ആയിട്ടൊരു.. രണ്ട് മൂന്നൊക്കെയായി..
എത്ര ദിവസായി..
എത്ര ഇസം ഹ്. ഹ രണ്ടുസം..
രണ്ടുസം. ഓ നല്ല ഹോട്ടലൊക്കെ ആയിരിക്കുംല്ലേ സ്റ്റേക്കെ അടിപൊളിയ യിരിക്കുംല്ലേ..
സ്റ്റേക്കെ ടെന്റാരുന്നു ടെന്റ് അമ്മള് അവിടന്ന് തരും ഈ പാക്കേജ് എടുക്കുന്ന പറയാ..
ആഹ. എവിടെം
ട്ടെണ്ടോ ക്കെ തരോ പോയത് മറ്റേ.. ആഹ മതിര മതിര ആ അതന്നെ പഷേ മഴൊണ്ടെന്ന.. മഴണ്ടന്ന് പറഞ്ഞാപോയെ. പഷേ വല്ല്യമഴയൊന്നും ഇല്ലായിരുന്നു.. ആഹ ഹ ഹ ഈപ്പ് പേക്. ക് പോന്നയ നല്ലത്. ഏ..
ആണ് അല്ല സീസ് സ്ഥലഅല്ലേ മധേരൻ.. പ്പനമ്മളാതൊക്കെ നോക്കിപ്പോയാലെ നമുക്ക്ആ ഭയങ്കയ ച. ലക്ക് വേണം നമക്ക് ആ. റീൽസി.. കാണുന്നല്ല വല്ല അടിപൊളി വെള്ളച്ചാട്ടവും എല്ലാം കറക്റ്റയിട്ടാ കിട്ടാൻ..
അവിടെ ഞാൻ പോയപ്പോഴും അവിടെ തന്നെ അവർക്ക് ന്നെ വെള്ളം കൊ റവാ..
ആ ആ ആ..
ആഹ പ്പ ആ സീൻ ഉണ്ടായിര്ന്നു പിന്നെ കൊപ്പൊല്ല്യ അല്ലാതെന്നെ കാണാൻ കൊഴ്.. വല്യ ഇഷ്യൂ ഒന്നുല്ല. കൊള്ളാം..
ഇല്ല മാക്സൊ ഞാൻ പോവാൻ ശ്രമിക്കാംന്ന . പചെക്..